ഹലോ കേൾക്കാമോ?
എന്താ ഇപ്പെന്താ സുഖല്ലേ? ഏഹ് ആ കേൾക്കുണ്ട് കേൾക്കുണ്ട്.
സുഖല്ലേ?
സുഖാണ്. ക്ലിയറില്ലല്ലോ ഫോണ് സ്ക്ലിയർ. ണ്ട് ഉണ്ട് സൗണ്ട് കൊറവാണല്ലോ ഫോയടുത്തല്ലേ?
കേൾക്കണില്ലേ അപ്പൊ?
കേക്കണുണ്ട്. ഫോൺ ഒക്കെ ക്ലിയറാണ്.
ആ വേറെന്താ പ്രശ്നം ശബ്ദം കുറവാണോ ഇല്ലേ
ആ ഇല്ലില്ല ഇപ്പൊ കേക്കണ്ട്
ആ എന്തൊക്കെയാണ് പരിപാടി
ഇബടെ ഇങ്ങനെ കട്ക്ക്ണ്ട്
അഹ
ആ ഇബടെ വെർതെ കട് അല്ലായെ. എത്താ പൊർത്ത് പോയിട്ടെത്താ പണി അയുത്തും പണിയില്ല പൊർത്തും പണിയില്ല
മഴ ഇണ്ടോ
മഴ ഇണ്ടായിനീ ഇപ്പൊക്കെ മാറി മാകം ചോർന്ന്‌ണ്
ആ മഴ മഴയില്ലാത്ത ടൈമില് കുട്ടി ളൊക്കെ കൊണ്ട് പൊറ ത്തി എറങ്ങി നടന്നൂടെ
ഒര് കല്യാണണ്ടായിനി പൊർത്തെറങ്ങി വന്നതാ പൊർത്ത്ന്ന് കല്യാണം ഇണ്ടായിനി കല്യാണത്തിന് പോയിക്കാണ്ട് അയുട്ന്നെന്നെ
ആ കല്യാണം കഴിഞ്ഞ പൊറമെ ചായിം കുടി
ആ അയ് കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയി ആണ്ട്
ആ
ഏ എ കല്യാണം എട്‌ത്തെന്നെ ഞങ്ങളെ നാട്ടിലെ ഒര് കല്ല്യണെനി അപ്പൊ അയുട് ന്ന അങ്ങനെ വണ്ടിലങ്ങനെ. പോയാണ്ട് പിന്നെ അങ്ങനെ അങ്ങാടി പോയി കൊർ
ക്ക ആ ഇഞ്ഞിപ്പ ഒന്നും ഇണ്ടാക്കണ്ടല്ലോ
പ്പം ഒരു ചായ കുടിയല്ലെ എല്ലാർക്കും
ആ ഇപ്പ ചായകുടിയാണ് കല്യാണം കഴിഞ്ഞേന്റെ പിന്നാലന്നെ ആവുമ്പോ
ഉം അത് കൊഴ്പ്പൊന്നും ഇല്ല അല്ലേ ചൂട് തട്ടി ചായ കുട്ച്ചുമ്പല്ലെ നല്ല മഴ അല്ലെ അതെ അതൊരു വൈബല്ലേ ഒര് പയമ്പൊരി ഒര് ഏ
പൊർത്ത്ന്ന് ചായ കുടിക്കാൻ അങ്ങനെ പോവൽ ഇണ്ടോ
ആ പോകൽ ഇണ്ട് ഒഴിവ് ഇള്ള ടൈമിൽ ഒക്കെ പോകും ആകെ നൂറുപ്പന്റെ കേസ് ഒള്ളു ആ ഒര് പഴംപൊരി ഒര് ഉള്ളിവട ഒര് ഒര് കൽത്തപ്പം ഒര് എലവട എത്താ പറെൽ പത്തിരിന്റെ ഉള്ളിൽ അയുലൊക്കെ ഇട്ടാണ്ട് അങ്ങനെ നാല് സാധനം ന്നാലും അട എലെ അങ്ങനെത്തോ പർഞ്ഞ്
ആ എല അട
ആ എല അട അങ്ങനെ അയ് നാൽന്നും വാങ്ങി നാല് ചായ ആകെ നൂറ്റി രണ്ട് റുപ്യ ആയിട്ടൊള്ളു
കുട്ടികൾക്ക് സന്തോഷമാവും മ്മക്ക് സന്തോഷമാവും ആ അമ്മള് ഇണ്ടാക്കാതെ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോ വേറൊ രസാണ്
ആഹ് രസല്ലേ ന്റെ മാപ്പള കുട്ടാൻ പോമ്പോന്റെ മാപ്പ പോകുമ്പോ ഞാൻ പറയും വെറുതെ പൈസ ചെലവാക്കെണ്ട പോരി ഇങ്ങ് പോരിന് പെരെ പാലിന് ഇങ്ങട്ട് പാല് ഇവിടുന്ന് ഉസാറിൽ എല്ലർക്കും കുടിച്ചറിയാം
ആഹ് ആദ്യൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുവായിരുന്നു ഇപ്പൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഞാൻ ആദ്യക്കെ ആഹ് ആദ്യമൊക്കെ എവിടെ പോകുമ്പോഴും ഏഹ് ഹോട്ടലിൽ കയറാ എന്താ വേണ്ടേ
ആഹ്
ഏഹ് അപ്പംന്നോട് വേറെ എനിക്ക് ഈ ലൈമിന്റെ പേരല്ലാതെ വേറെ ഒന്നും അറില്ലേ കുന്നോട് ഇപ്പൊക്കെ മാറിട്ടുണ്ട് തുടങ്ങി ഒക്കെ പുറത്തു പോയി കഴിക്കാൻ തുടങ്ങി
കൊറെ കയ്യുമ്മളെ കൊറെ കയുമ്മ നമ്മക്കൊരു മാറ്റം വരും നമ്മ എന്താച്ചാല് നമ്മളെന്താ സംഭവിച്ചാല് ഞമ്മള് പെണ്ണുങ്ങള് ഒരുവിധം ഒക്ക പിസ്ക്കത്തികളാ എന്നുണ്ടായിട്ടല്ല ബിസ്ക്കറ്റ് കഴിച്ചാല് ഞ അതാണ് ഞമ്മക്ക് പാവം തോന്നും വെറുതെ പൈസ ചിലവാക്കിക്കണ്ടല്ലോ ഞമ്മള അങ്ങനെ ചിന്തിച്ച് എന്നാ ഓൽക്കാ ചിന്ത ഉണ്ടോ അതൊരംശം പോലും ഇല്ലണോ എന്നിട്ട് നമ്മളെ തിന്നല്ലോടത്തും കുടി
പക്ഷെ ഞമ്മളെ ചിന്തിക്കുള്ളൂ മക്കളെത് ചിന്തിക്കൂല
ക്കൂല മക്കൾ ചെലോര് ചന്തിച്ചും ചെലവര് ചിന്തിക്കൂല
മൂത്ത കുട്ടികളൊക്കെ ചിന്തിക്കും അടീക്ക് വരുന്ന ഒന്നും ചിന്തിക്കൂല ഇവിടെക്കെ അങ്ങനെയാണ് കാണുന്നത് മൂത്ത കുട്ടികക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും കുറേക്കെ കുറച്ച് മുന്നേ ഇപ്പ ഉള്ള കുട്ടികൾക്കൊന്നും ചെറിയ മക്കക്കൊന്നും
ഞാൻ പറയാൻ പറയല എന്ന എന്റെ മാപ്പിള എന്റെ മാപ്പ ഇപ്പോ തന്നെ ഫോണൊക്കെ എടുക്കാണെങ്കിൽ നല്ല പൈസന്റെ ഫോൺ എടുക്കുക ഇ എം ഐ അട ഉണ്ടല്ലോ അതടക്കാന്നൊക്കെ പറഞ്ഞ് പൊന്നാര മൻസാ ഇങ്ങളല്ലേ നയി ച്ച്ണ്ടാക്കീട്ട് മാണം ഒരാള്ങ്ങൾക്ക് സഹായിച്ചാണ്ടാവൂല നിങ്ങൾ നയിച്ച്ണ്ടാക്കുന്ന പൈ സഅയ്ന് കൊടുത്ത അങ്ങനെ കാട്ട അങ്ങനെ കാട്ടാറില്ലേ ഞൻ ഒരുവിതൊക്കെ മുടക്കലാ ന്നെ എപ്പളും പറഞ്ഞോട് കാര്യ കാര്ത്തിയാണ് ഞാൻ പറിം ഞാൻകാര്യം നോക്ണേ ങ്ങക്ക് വേണ്ടി
ഉ ആ ഇവിടെ അങ്ങനെ ചെലവാക്കൊന്നുല്ല ആ അയ്ന് നേരെ എതിരാ പക്ഷെ ബ കഴിക്കണേ നൊന്നും പ്രശ്നല്ല ഫോണൊക്കെ പഴയതൊക്കെ ഇങ്ങ് കൊണ്ടട്ക്കു ക്കുമാ ഞാൻ ങ്ങട്ട് പറ ലാ മനുഷ്യന്മാരുടെ ടേൽകൊണ്ടടുക്കാൻ പറ്റൂല്ലാ റഞ്ഞ്ഞാൻ പുതേവാങ്ങി
അയ്ന് അങ്ങനല്ല ഇന്റെ ത്തെ ഫോണെക്കെ ഇൻക്ക് മാങ്ങു പോലെ മാണ്ടാറഞ്ഞ തേനി ഇൻക്ക് ഞാ നല്ല ഫോൺ മാങ്ങി ണ്ട ച്ച്ത്ര വെലന്റെ ഫോൺ മാണ്ടാറീല ഇതീക്ക് താന്ന ഫോൺ മതി തിയാനൊരു ബോധം തല്ലേ കാര്യമായിട്ടൊള്ളൂ ആ അഹ് ചാ താ ന്നൊരു സെറ്റ് തിന്നാ ഞാ പറയല്. അശയ്ന്ച്ച് നല്ലത് ഇട്ത്തരണം. പഷേ അയ്‌ന് നല്ലെ ഇട് തരണം പറയാൻ ഞമ്മക്കൊന്നും വരുമാന ല്ലല്ലോ... ഓല് നയിച്ച്ണ്ടാക്കീട്ട് മാണ്ടേ കിട്ട്ണ പൈസ
ആ അതട് എം ഐ കൊറെേ ഉണ്ടായാലൽ അതിന നേരം ഉണ്ടാവുള്ളൂ ഒരു പനി അനിച്ചാല് പ്രശ്നമാവും ആ ദിവസം മണിക്കോവാൻ കഴിയാഞ്ഞാല്..
ഇപ്പൊ എത്താടി ഇപ്പ അഒന്നുംഇപ്പൊ ഫോണ് ചെറി ചെറിയ കാര്യങ്ങ ക്കെ പ്പം ഫോണൊക്കെ എപ്പളേലും ഒന്നല്ലേ ഇടുക്കുണുള്ളൂ.
ഉം ഉം
ഉം ഒരു കാര്യല്ല ഉള്ള ജീവിതം നന്നായി ജീവിക്ക അല്ല അധിക ദൂർത്തൊന്നും അടിക്കാതെ അത്യാവശ്യത്തിന് അല്ല ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി നീട്ടി വെച്ചിട്ട് കാര്യമില്ല നമ്മള് ജീവിക്കണ്ടേ നമ്മൾ തന്നെ ജീവിക്കണം മക്കള അവർക്കായാല അവരെന്ത് എന്തായാലും പാറി പറന്ന് പോകും
ഉം ഔ ഓയ
നമുക്ക് ആ ഓലെ മ്മളെ കാര്യം ഓലെ നോക്കും കാര്യം നോക്കിയോ അങ്ങോ പൈയഞ്ച് പയിനാറ് പൈനേട്ട് സായാല്‌ പിന്നെ ഒര് ഒരു ഒരു മൊബൈല് ഒരു ബൈ ക്കുവായ ഓലെ പിന്നെ കാണ്ന്നെല്ല
ഞങ്ങള് കാണൂല പിന്നെ മ് അതേപോലെ എവിടെ പെണ്ണുങ്ങള് സെറ്റായണെങ്കി പറയും വേണ്ട
ആ പിന്നെ നോക്കും വേണ്ട അല്ല അല്ലെങ്കിൽ തന്നെ അതാണേ വൈക്കും ഓൽക്ക് അത്ണ്ടാക്കണം എന്നുള്ള ചിന്ത ഓല് സ്വന്തമായിട്ട് ണ്ടാ ക്കേംചെയ്യും എസ് എൽ സി കഴിഞ്ഞ പിന്നെ തുടങ്ങു ഓല് പണിക്ക് പോവലും പിന്നെ ആദ്യം വാങ്ങും ഫോണ്
ആ പിന്നൊക്ക് ബൈക്ക്
ബൈ കൗ രണ്ടും ആയാ പിന്നെ ഒലതായില്ലേ പിന്നെ ഒന്നും ഓലെ ആവശ്യം കഴിഞ്ഞില്ലേ പിന്നെ കല്യാണം കാര്യൊക്കെ ചെലോര് പിന്നെ അ തും അതിന്റെ എടെകൂടെ കഴിയും അതില്ലെങ്കിലോ ഇതോ ക്ക് നിർബന്ധാണ്
മ് ഇന്നും ഞങ്ങൾ അങ്ങാടി പോയി ചായകുടിച്ചാൻ പോയി പറഞ്ഞില്ലേ ചായ കുടിച്ച് ചെന്നപ്പോ കൊറച്ച് റംബൂട്ടാൻ വാങ്ങി റംബൂട്ടാന് കിലോ ഇരുന്നൂറ്റമ്പയ് റു
ആ ഇപ്പന്നാൽ ഇപ്പൊ പിന്നെ സീസണാന്നെ വീട്ടിലുണ്ടോ റംമ്പൂട്ടാന് മരണ്ടോ ആ ഇവിടെണ്ട് ഒരു തൈ കഴി കഴിഞ്ഞ വർഷ രണ്ട് വർഷ മൂന്ന് വർഷമായി കുഴിച്ചിട്ടിട്ട് ഇപ്പ ഈ വർഷം കായ്ണ്ടായിന്
ഞാനെല്ലാ കൊല്ലും കുഴിച്ചിടണം കുഴിച്ചിടണം കരുതും
ആ ആ ആ നമ്മള് വാങ്ങണേന്റെ കുരു കുഴിച്ചിട്ടാലും ഉണ്ടാവും തൈ സ്ഥലൊക്കെണ്ടെങ്കില്
ആ അതൊക്കെ വെച്ചാല് എ വെച്ചായ് ക മാങ്ങ എന്തായാലും ആ പീടിയൊക്കെ പെരക്കാര് കൊടു കൊടുക്കണതല്ലേ
അല്ല വാങ്ങണേന് ബഡ് ചെയ്തത്ണ്ടാവും അതാവുമ്പോ പെട്ടെന്ന് കായ വരും മറ്റത് കൊറച്ച് കഴിഞ്ഞേ കായ വരുള്ളൂ
ഏ അപ്പൊ കൊറച്ച് ഞാർ അനെ ഞങ്ങന്ന് പോകുമ്പ കൊറച്ച് ഞാവൽപ്പയം വങ്ങി ഞാവൽപ്പഴത്തിന് കിലോന് ഇരുന്നൂറ് റംമ്പൂട്ടാൻ വാങ്ങി ഇരുന്നൂറ്റി ഇരുന്നൂറ്റിയമ്പയ് ബ്ലംസ് വാങ്ങി ആയിന് ഇരുന്നൂറ്റി അയമ്പ് ഇരുന്നൂറ് ഇരുന്നൂറ്
സ്ഥലണ്ടെങ്കി ഒക്കെ ഓരോ ചെടി കുഴിച്ചിടാൻ നോക്ക്
അല്ല അയിന് അങ്ങനല്ല അയ്യ് പറഞ്ഞുരാ പിന്നെ ഒരു കിലോ മാങ്ങക്ക് രണ്ട് കിലോ മാങ്ങക്ക് നൂറ് ആ പത്ത് അതെ ഇതൊക്കെ തിന്നാ ഞാവൽ പഴമങ്ങനെ വല്ലോടത്തും കാണാനില്ല ചെറുപ്പ
ആ ചെറുപ്പത്തില് കുട്ടികളാകുമ്പോ കായ് ഇപ്പം ആ സാധനം കിട്ടാനിലല്ലോ
ഇപ്പോ ആ സാധനം കി തോട്ടുവക്കത്തൊന്നുല്ല അന്നൊക്കെ ഉണ്ടായിനില്ലോ ആ അതന്നെ ആ വയിക്കൊക്കെ ഇഷ്ടം പോലെ ഇണ്ടായിന്ന് ഉം അപ്പൊ ഞാന് അടങ്ങോ ആകൊരു നാലഞ്ചെണ്ണം കൊടുത്ത് ഞാവ യി നാലഞ്ചണ്ണം പൊറുക്കിയെടുത്തെനെ എന്നിട്ട് അത് തൂക്കി അപ്പൊ ഇരുപത് റുപ്യയെ ക്കണ് അയി കൊട അത് മതിയെന്നു ബ്ലംസ് നാലഞ്ചെണ്ണം എടുത്ത് അത് തൂക്കിയല് ആ ഒരു എട്ട്ഒൻപതെണ്ണം എടുത്താണ്ട് അത് തൂക്കി അത് ഇത്ര ഇരുനാലിനോ ഇരു അത് നാല്പേനോ മുപ്പ മുപ്പേനോ എത്രനോ പറഞ്ഞ്
നൂറുപ്യ കൊണ്ട്ല്ലാം വര
എല്ലാം കൊറേശ്ശെയുണ്ട് പിന്നെ മാങ്ങന്റെ മാ അത് വാങ്ങിയോ പിന്നെ രണ്ടു കിലോ നൂറാ പിന്നെ അതങ്ങനെ വാങ്ങി അല്ലാത്ത വെല കൂടിയ സാധനങ്ങളൊ ഒക്കെ കൊറേശെ പൈസക്കണ്ട് വാങ്ങി എല്ലാപ്പം നമുക്ക് തിന്ന് നോക്കേണ്ടതൊക്കെ തിന്നാൻ പൂതിയാണ് പൂതിക്ക് അത്ര
ആ ഇവിടെ റമ്പുട്ടാനൊക്കെ വാങ്ങും കൊറച്ച് കൂടി കഴിയണം ഈ അങ്ങനെ എറക്കല് ഭയങ്കര വെലയാവും അല്ലേ
ആ അല്ലെങ്കിൽ വ കൊറയല് അയില് എങ്ങനെ എങ്ങനെ വെല കൊറയില് അയിന്
പിന്നെ ഓല് പിന്നെ ഒന്നും വാങ്ങണ കട ക്കാര് കട ഉണ്ടാവുമ്പോം ഓര് കൊറയ് ചെയ്യും പിന്നെ ഈ വാ പൊട്ടിയതൊക്കെണ്ടാവുല്ലോ രണ്ട് മൂന്ന് ദിവസൊക്കെ ആയാ പിന്നെ അതിന് ചെറിയ വാട്ട ട്ടം വരൂല്ലോ തൊലിക്കൊക്കെ അതൊക്കെ ഇണ്ടാവും അപ്പ അത് കൊറഞ്ഞ വെലക്ക് കിട്ടും അങ്ങനെ വാങ്ങും അപ്പൊ നല്ല നമുക്ക് നമ്മുക്ക് ഇഷ്‌ട ഷ്ടം പോലെ കിട്ടുവയും ചെയ്യും നല്ല രസായിക്കാണും
അല്ല എത്രൂപ് എത്രൂപ്യഉം
തെ എങ്ങനെന്ന് അറിയില്ല ന്നൂറുർപ്യക്ക് അയ്ബൊർപ്യേക്കാന്നെക്കെ ക് പറഞ്ക്കാത് അത്യാവ്ശ്യംണ്ടാകും ങ്ങങ്ങൾ
ആ ഇബട അ ഒന്നുല്ല്യ ന്റ ചെർതിന് ഞാൻ പർഞ്ഞ് റെമ്പുട്ടൻ ഇരുന്നൂറ്റി അയ്ബ്ർപ്യേക് മാങി ട്ട് മാങ്ങണ്ടാ പർഞതാ കാരണം അയ് മാങ്ങീട്ട് എത്തുറ്റെ കാണാൺ ണ്ടാവുലെയ് അപ്പൊ ഇന്റെ ചെർതിന് ആഹ് ഇന്റെ ചെർതിന് ഭയങ്കര ഇഷ്ടാ റെബുട്ട റെബു മ് അല്ല ഓൻ തിന്നാനന്നെ ഓന് വയങ്കര ഇഷ്ടാ ഇതിന് വയങ്കര ഇഷ്ടാ റെമ്പുട്ട റെമ്പുട്ട പർഞ് ന്നടക്കും അപ്പെ അപ്പ പിന്ന ഐസ്ക്രീം വാങ്ങീനി മൂന്ന് ഐസ് ന്നാല് ഐസ് ക്രീം പത്തുർപ്യേൻ്റ മാങ്ങീനി ഞ് അങളാണ് മ ഞാം പർഞ്ഞ് ഐസ് ക്രീം മാണ്ട അയ് മാറ്റി കൊടുത്തളീ പർഞ് ഐസ്ക്രീം അങ്ങട്ടന്നെ കടേക് കൊ തിരിച്ചൊടുത്താണ്ട് ന്നാൽപ്പൊർപ്യക് റെമ്പൂട്ടാൻ തെന്നാളി ളീ അർഞ്
ഐസ്ക്രീമൊക്കെ എപ്പളും കിട്ട്ണ സാദനാണല്ലെലെ
ആദ്യം റെബുട്ടാം മാങ്ങി ന്നട്ട് പിന്ന വന്ന് ഞാം ചൊയ് ഞാ ഒന്നിൻ്റെ പൗതി ന്ന്ട്ടൊള്ളൂ ബാക്കിഒക്കെ ഓൻകെന്നെ കൊട് ഓൽക്ക്ള്ളയ് മറ്റോളും തിന്നും ഇഞ്ഞ് പൊ ഓലെ ഓന് വയങ്കര പൂതിആ ഓൻ തിന്നോട്ടെടി ഓൻകെന്നെ കൊട്ത്ത്
ആ അതയ്ന് നല്ല രസാണല്ലോ കാണാന് പൊർത്ത്ന്ന് ഇവ്ടെണ്ട് ചെറിയൊരു മരാണ് കൊർച്ച് കായ്ണ്ടാണ് ഷെ ചെള്ള് മൂത്ത്ട്ടില്ല ചെർത ചെള്ളാ
ഏ ന്നാല് ങ്ങളെട്ത്ന്നൊര് എട് ആ തിന്നാനും രസ
റെമ്പുട്ടാന് ചിക് കൊക്കെ കുയ്ച്ച്ട്ട് കായാവല് ഒട്ങ്ങീണ്
ആ ചിക്കു പിന്ന ത്താ വെച്ചാല് ആ ചിക്കു പിന്നെ വെല്ല്യ മരാവും എയ്യും അത് കറൊയ്ച്ചൊണ്ട്ക്കും അല്ലെങ്കി മധുരുണ്ടാവൂല മദ് രണ്ടാവും പൊ
ഉം ന്നാ ഓക്കെ ഞാ കട്ടെയ്ത് വിളി
ആ പോട്ടെ
ആ